കേക്കാവടോ?
ആഹ് കേക്കാം കേക്കാം എന്തോ പരിപാടി?
ഞാനിങ്ങനെ ഇവിടെ ഇരിക്കുവായിരുന്നു. അപ്പൊ ഞാ ഇങ്ങനെ ആലോയിക്കായിരുന്നു ഒരു ഓൺലൈൻ ബിസിനസ്സ് തുടങ്ങിയാലോ ഒന്ന് ക്ലോത് സിന്റെ ഒക്കെ
ആണോ ഞാനും ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു നമ്മളിപ്പം വീട്ടില് ഇരിക്കുവല്ലേ വെറുതെ അപ്പം ചുമ്മാ ഇരിക്കണ്ട നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ബിസിനസ്സ് തുടങ്ങിയാലോ എന്ന് ഇങ്ങനെ ഞാനും ആലോചിക് ക്കുന്നുണ്ടായിരുന്നു.
ആഹ് ഇതാകുമ്പഴത്തേക്കും നല്ല ഇൻവെസ്റ്റ്മെന്റ് വേണ്ടല്ലോ ഓൺലൈൻ ബിസിനസ് ആവുമ്പോയ്ത്തേക്കും
ആഹ് അതെ അതെ
നമുക്ക് ഒരു ഷോപ്പ് ഒന്നും കണ്ടുപിടിക്കേണ്ട പെട്ടൊന്ന് നമുക്ക് വീട്ടീ ഇരുന്ന് തന്നെ ചെയ്യാലോ നമ്മള് ച്ച സമയത്തിനും സൗകര്യത്തിനും അനുസരിച്ചൊക്കെ.
അതെ അതെ നമ്മള് യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയാസ് വെച്ചിട്ടായാലും നമുക്കിപ്പോ ഓൺലൈൻ ആയിട്ട് ചെയ്യാലോ ഇപ്പം നിങ്ങള് ഡ്രസ്സിന്റെ ആണ് നീ ഉദ്ദേശിക്കുന്നെങ്കി ഞാനിപ്പോൾ എന്താ ചിന്തിക്കുന്ന വെച്ചാല് ഈ ഫുഡ് പ്രോഡക്സിന്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതും നല്ല സ്കോപ്പ് പ്പുള്ളൊരു ഫീൽഡാണ് ഇപ്പം നമ്മള് ഫുഡ് പ്രൊഡക്സ്ഒക്കെ അപ്പം പ്രത്യേകിച്ച് ഇപ്പൊ ഒരുപാട് ഫുഡുകള് ഇപ്പം അതായത് അച്ചാറ്, പൊടികള്, സ്നാക്സ്, കേക്ക് പിന്നെ ബേബി ഫുഡ്സ് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വേണങ്കി രണ്ട് രീതീലും നമുക് ക്ക് ഇപ്പം നോക്കാം അതായത് ഇപ്പം ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും ഇപ്പം ട്രെൻറ്റിംഗിൽ നി ക്കൂഅല്ലേ അപ്പം നമുക്ക് അതിലേക്കൂടെ നമുക്കൊര വരുമാനം സമ്പാദിക്കാം അപ്പം നമ്മളിപ്പ ഈ ബിസിനസ്സ് ചെയ്യുവായാണെങ്കി നമ്മളതെല്ലാം ഇതേപോലെ ഓൺലൈ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലിടുവാണെങ്കി നമുക്ക് രണ്ട് രീതീ നമുക്ക് ഇൻകം കിട്ടും അതായത് നമ്മൾ ത് നമ്മുടെ ബിസിനസ് നടക്കും അതേപോലെ തന്നെ ആൾ ക്കാര് വ്യൂ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് സോഷ്യൽമീഡിയാസീന്നും നമുക്കൊരു പേയ്മെന്റ് കിട്ടും. അപ്പം നമുക്ക് രണ്ടു രീതി സിന്തിക്കാം
ആഹ് അത് നീ പറഞ്ഞത് ശരിയാ
അതെ അതെ ഇപ്പൊ ഡ്രസ്സിൻന്റെതായാലും നമുക്ക് ഇപ്പ ഈ പറഞ്ഞപോലെ നമുക്ക് ഇടാം പേജുകളിൽ ഓ ഓരോന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് ഇടാം. അങ്ങനെയാണെങ്കി നമുക്ക് ആആ രീതീലും നമുക്കൊരു ഇൻകം കിട്ടി ഇപ്പം എല്ലാവരും ഇപ്പൊ യൂട്യൂബ് ചാനലുകളായാലും ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ആണല്ലോ ഇപ്പം അതെല്ലാം ഇപ്പം ഏറ്റവും കൂടുതലിപ്പം ഈ സോഷ്യൽ മീഡിയാന്ന് പറയുന്നത് നമുക്കിപ്പോ ഒരു ജോബ് കാറ്റഗറി വേണെങ്കി നമുക്ക് ഉൾപ്പെടുത്താം ഇപ്പം എല്ലാവർക്കും ഇപ്പം അതിനാത്തൂടാണ് ഇൻകം കിട്ടുന്നത്.
അത് ശരിയാ ഇപ്പം കൊറ പേരന്നെ ഓൺ ഓൺലൈൻ ബിസിന തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഡ്രസ്സിന്റൊക്കെ ആണെങ്കിലും ഓർണമെൻസിന്റെ ക്ക്യാണെങ്കിലും അതുപോലൊക്കെ തന്നെ ഈ ഷോപ്പുകളിൽ തന്നെ ഇപ്പൊ ഒരു ഓൺലൈൻ ആയിട്ട് ബിസിനസ്സ് തുടങ്ങിയിരിക്കാ മൊത്തം മൊത്തം കേരളത്തി ലും മൊത്തൊക്കെ ഇങ്ങനെ എത്തിക്കാം പർഞ്ഞിട്ട് ഡെലിവറിയൊക്കെ എത്തിക്കാൻ വേണ്ടീട്ട് പണ്ടൊന്നും അങ്ങനെ ഷോപ്പുകളിലൊന്നും അങ്ങനെ ഓൺലൈൻ ബിസിനസ്സ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഷോപ് പ്പുകളിലും അതൊക്കെ അവൈലബ്ളാ
അതെ അതെ അപ്പൊ നമുക്ക് വേണെ അങ്ങനെ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഞാനൊരു ഓൺലൈൻ ട്യൂഷൻ ഞാനിങ്ങനെ ആലോചിച്ചാരുന്നു അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകളിതിലെല്ല കേറിയിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ പിന്നെ മാൻഡേറ്ററി ആയിട്ട് ലാ പ്ടോപ്പ് വേണം എന്നൊക്കെയുള്ള നിബന്ധനളൊക്കെ വെ ക്കുന്നൊണ്ട് പിന്നെ ഞാൻ അതങ്ങ് പിൻവലിച്ചത്. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് സ്വന്തമായിട്ട്, നമുക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണോങ്കി നമുക്ക് ഏറ്റവും നല്ലൊരു ഓപ്പർച്യണിറ്റിയാണ് ഈ ഓൺലൈൻ ട്യൂഷൻ. അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഞാൻ അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകളിൽ ഒരുപാട് സെർച്ച് ചെയ്തിട്ട് ഞാൻ കയറിയതാ. പക്ഷെ ഇതേപോലെക്കെ ലാ പ്ടോപ്പും അങ്ങനെ ഓരോ നിബന്ധനകൾ പറഞ്ഞതു കൊണ്ടാണ് ഇപ്പം മെയിനായിട്ട് അതങ്ങ് ബാക്ക്വേഡ് ആയത്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് വേറെ ബിസിനസ്സുകളായാലും നമുക്ക് നോക്ക. ഇപ്പ മെയിനായിട്ട് നമുക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം. അതായത് വീട് വീട്ടിൽ തന്നെ നമ്മൾ അടഞ്ഞ് വെറുതെ ഇതായി പോകരുത്. ലൈഫ് വേസ്റ്റ് ആവില്ല അപ്പ നമ്മള ളെകൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമക്ക നോക്കണം എന്നൊക്കെയള്ള ഒരു ചിന്തയിലായിരുന്നു.
ആആ ഈ ഓൺലൈൻ ബിസിനസ ഒക്കെ മെയിൻ ആയിട്ട് ബേസ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഒരു ട്രസ്റ്റിനെയൊക്കെയാ ബേസ് ചെയ്തിരിക്കുന്നത്. കാരണംന്ന് വെച്ചാൽ ആൾക്കാർക്ക് പെട്ടെന്ന് നമ്മള് ഒരു നമ്മളിപ്പോ പെട്ടെന്ന് പോയിട്ട്, നമ്മള ഇങ്ങനെ ബിസിനസ് തുടങ്ങിയന്ന് പറഞ്ഞാൽ അവര് പെട്ടെന്ന് നമ്മള ആക്സെപ്റ്റ് ചെയ്യണോന്നില്ല. കാരണംന്ന് വെച്ചാൽ ഓൺലൈനിൽ തന്നെ എന്തോരം തട് തട്ടിപ്പുകളൊക്കെ നട ക്കുന്നത്. ഇപ്പ പൈസ മേടിച്ചിട്ട് പ്രോഡക്റ്റ് കൊടുക്കാതിരിക്കുന്നത്. അയക്കുന്ന പ്രോഡക്റ്റിൽ എന്തെങ്കിലും, ഏഹ് അത് ഡിസ്പാച്ച് അങ്ങനെ ഡിസ്പാച്ച് ചെയ്യുന്നതിന്റെ ആ ഒരു ത് അതുപോലെ തന്നെ, എന്തെങ്കിലും ഏഹ് ത് പ്രോഡക്റ്റ എന്തെങ്കിലുംക്കെ ഒരു വ്യ ത്യാസം വരുന്നത് ചിലപ്പോ അവരാ പറയുന്ന പ്രോ ആ ക്വാളി റ്റിലും അതിന്റെ ഇതിലൊക്കെ വ്യത്യാസം വരുന്നേക്കാ, അപ്പൊ അതൊക്കെ ഇതിന്റെ
അതെ നമ്മളിപ്പോ രണ്ടു രീതി ചിന്തിക്കുവാണെങ്കി ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം അതേപോലെ തന്നെ ഏറ്റവും നമുക്ക് നെഗറ്റീ വ് പെട്ടെന്ന് വരുന്നതുമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. കാര്യ ന്ന് വെച്ചാല് ഇപ്പ നമ്മള് എല്ലാ കാര്യങ്ങള് ശ്രദ്ധിക്കണം. നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനെയാണ് നമ്മള് ഫസ്റ്റ് നമ്മള് ഒരു ദൈവ തുല്യരായിട്ട് കാണേണ്ടത്. ഇപ്പ നമ്മള് ഫുഡ് പ്രോഡക്ട്സ് ആയാലും ശരി, എന്ത് പ്രോഡക്ട്സ് ആയാലും ശരി, നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനെ ആദ്യം വാല്യൂ ചെയ്യണം. അതായത് അവർക്ക് ഏറ്റവും കൂടുതൽ നല്ല ക്വാളിറ്റിയിലും, നല്ല രീതിയിൽ അവർക്ക്ത് കിട്ടണം. അവർ അവരുടെ തൃപ്തിയാണ് നമ്മുടെ മെയിൻ. നമ്മൾ അങ്ങനെയൊക്കെ വേണം നോക്ക പിന്നെ ഇപ്പോൾ ഫുഡിൻ്റെ കാര്യം പറയുവാണെങ്ക തന്നെ, നമ്മള് മെയിന ആയിട്ട് കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹൈജീനിക് ആയിരിക്കണം. അതായത് നമ്മൾ അവരെ വാല്യൂ ചെയ്യണം. നമുക്ക് ഇപ്പൊ ഫുഡ് അല്ലേ, അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മുടെ കസ്റ്റമേഴ്സിനെ ഒരു രീതിയിലും ചീറ്റ് ചെയ്യാൻ പാടില്ല. നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഏറ്റവും ബെസ്റ്റ് റ്റായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മളവരെ കെയർ ചെയ്യണം. അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഉറപ്പായിട്ടും നമ്മള് സത്യസന്ധമായിട്ട് നിക്കുയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ഉയർച്ച ഉണ്ടായിരിക്കാം. അത് ചിലപ്പോം അതൊരു സ്‌ലോ പ്രോസസ്. ഇപ്പം നമുക്ക് പെട്ടെന്ന നമുക്ക് കുറേ കാശ് ഉണ്ടാക്കണം അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മള ഒരാളെ ചീറ്റ ചിലപ്പോ നമുക്ക് പെട്ടെന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ അത് ഒരി ക്കലും ശാശ്വതല്ല. നമ്മൾ ആദ്യം വേണ്ടതന്ന് വെച്ചാല് സത്യസന്ധതയും പിന്നെ അതേപോലെ തന്നെ ട്രസ്റ്റും നമുക്ക് വേണം. അപ്പം നമ്മളാദ്യം ചെയ്യേണ്ടത് അതാണ്. അപ്പൾ നമ്മൾക്ക് പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട്, നമ്മൾ ഒരു രീതിയിലും ഒരു ചീറ്റും എടുക്കരുത്. നമ്മള് ഫുള്ള് ലോയലായിരിക്കണം. അങ്ങനെയൊക്കെ നമ്മള് ചിന്തിക്ക ക്കാണെങ്കി നമ്മട സെറ്റ് ആയിക്കോളും. അതായത് നമ്മള ഒരാളെ ചീറ്റ് ചെയ്യുവാണെങ്കി അതൊരിക ലും പെർമനന്റ് ആയിട്ടുള്ള ഒരു സക്സസ് അല്ല. നമ്മള് എത്ര പെട്ടെന്നാണോ ഉയരുന്നത് അ ത്രയും വേഗം തന്നെ നമ്മൾ ഇടിഞ്ഞ് താഴെ വീഴുകയും ചെയ്യും. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടന്ന് പറയുന്നത് നമ്മള് നമ്മടെ കസ്റ്റമേഴ്സിനെ നമ്മളൊ ഒരു രീതിയിലും ചീറ്റ് ചെയ്യാൻ നോക്കരുത്. അപ്പം അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ, ഏറ്റവും നല്ലൊരു കാര്യം തന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മള് ഫസ്റ്റ് നമ്മൾടെ ട്രസ്റ്റ് നമ്മൾ ആദ്യം കീപ്പ് ചെയ്യണം. മം അങ്ങനെയൊക്കെ ചിന്തിക്കുവാണെങ്കിൽ മം
നമ്മൾ നമ്മളെ കസ്റ്റമറിനെ ആദ്യം വാല്യൂ ചെയ്യണം. ഈ പറഞ്ഞ പോലെ തന്നെ, ഈ ഫുഡ് പ്രോഡക്റ്റ് എന്നൊക്കെ പറയുമ്പോ അത്രേം ഹൈജീൻ ആയിട്ട് ചെയ്യണ്ട കാര്യവാ. ഇപ്പൊ നമ്മള് ഈ ക്ലോത്ത്സിന്റെ ബിസിനസ്സ് അങ്ങനെ അങ്ങനെയൊന്നുംല്ല ഈ ഫുഡൊക്കെ എന്ന് പറയുന്നുണ്ടെങ്കിൽ ആൾക്കാര് കഴിക്കുന്ന സാധനയെക്കൊണ്ട് നമ്മൾ അത്രയും ടേസ്റ്റിയായിട്ടും, അതിനെ അത്രയും ഹൈജീനും ആയിട്ടൊക്കെ ചെയ്യേണ്ട കാര്യവാ
ആഹ്.
അപ്പോ നമ്മള്, അതുപോലെ തന്നെ നമ്മൾ അവര് ആ ഒര് ഏഹ് ഇത് കസ്റ്റമർ വാല്യൂ കൊടുക്കണം വെച്ചാല് ആ പ്രോഡക്റ്റ് അവർക്ക് നല്ല രീതിയിൽ ഡെലിവർ ചെയ്യണം. അതുപോലെ തന്നെ ആ ഭയങ്കര അതിനകത്ത് ചീറ്റൊന്നും ചെയ്യാൻ പാടില്ല. ചീറ്റ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊറെക്കെ നമുക്ക് പ്രോഫിറ്റ് ഇണ്ടാക്കാം. അത് നമ്മൾ അവരെ അവർടെ ആ ഒരു ട്രസ്റ്റിനെയോക്കെ ബാധിക്കുന്ന ഒരു കാര്യവാണല്ലോ.
അതെ അതെ.
അപ്പം നമ്മള് അങ്ങനെയൊക്കെ നമ്മള് ചിന്തിക്കുവാണെങ്കിൽ, നമുക്ക് നല്ല രീതിൽ നട ത്താം അതേപോലെ തന്നെ നമ്മടെ ഹാൻഡ്മെയ്ഡ് ആയിട്ടുള്ള പ്രോഡക്സുകളുണ്ടല്ലോ മെഴുക് തിരി കള് അതേപോലെ തന്നെ നമ്മുടെ ഗിഫ്റ്റ് ഹമ്പേഴ്സ് ഇപ്പം ഒരുപാട് ഈ കൊറോണ ടൈമിലായാലും ഒരുപാട് പേര് ഓൺലൈൻ തിനായിട്ട് ബിസിനസ്സ് നടത്തി രക്ഷപ്പെട്ടുള്ളൊരു ഫീൽഡ്ന്ന് പറയുന്നത് നമ്മുടെ ഈ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഒക്കെ ചെയ്യത്തില്ലേ? അപ്പം നമുക്ക് അങ്ങനെ നോക്കാ. പിന്നെ ക്രാഫ്റ്റ് വർക്ക് ക്കുകളുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ ഓർണമെന്റ്സ് ഉണ്ടല്ലോ ആഭരണങ്ങളും നമുക്ക് ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ പിന്നെ വേറൊരു സാധനവാണ്. നമ്മുടെ സോഷ്യൽ മീഡിയ പ്രൊമോട്ടിങ് അതായത് ഇപ്പോം നമ്മൾ ഒരുപാട് കമ്പനീസില് നമ്മൾ അസൈൻ ചെയ്തിട്ട് അവര് പറഞ്ഞേക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ നമ്മളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി പ്രൊമോട്ട് ചെയ്തിട്ട് നമുക്ക് അതിൽന്നൊരു കമ്മീഷൻ കിട്ടും. ആ രീതിയിലുള്ള ഒരിതുണ്ട് പിന്നെ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുണ്ടല്ലോ? കണ്ടന്റ് റൈറ്റിംങ്‌, ഡാറ്റ എൻട്രി വിർച്വൽ അസിസ്റ്റന്റ്, ഗ്രാഫിക് ഡിസൈൻ തുടങ്ങിയ അങ്ങനത്തെ ജോലികളും നമുക്ക് വീട്ടിലിരുന്ന് നോക്കാം. അപ്പം നമ്മള് എല്ലാം ഒന്ന് ട്രൈ ചെയ്യണം അപ്പ ഇതില് ഏതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതെന്ന് വെച്ചാൽ, ആ രീതിയിൽ നമ്മള് പോകണം. പിന്നെന്ന് വച്ചല് ആദ്യമേ കയറി സക്സസ് ആവുവോ. ആ ഒരു മേഖലയിൽ പരിചയവില്ലാതെ നമ്മൾ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ഒരിക്കലും ലോസ് നമുക്ക് പിന്നെ നശി നമുക്കത് സഹി ക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മള് ആ എന്തുകൊണ്ടും ആദ്യം ചെറിയ രീതിൽ വേണം തുടങ്ങാൻ.
അപ്പം അങ്ങനെയൊക്കെ നോക്കണം. ആഹ്... അപ്പം അതൊക്കെ പ്ലാൻ ചെയ്യാം. പിന്നെ അച്ചാർ ബിസിനസ്സ് പറഞ്ഞതുപോലെ പിന്നെ അതേപോലെ തന്നെ സ്നാക്സ് ഉണ്ടല്ലോ? ബനാന ചിപ്സ്. അതിന്റേം നമുക്ക് നോക്കാം.
പിന്നെ ഈ കൊച്ചുങ്ങള്ടെ ഫുഡ് പ്രോഡക്റ്റ് ആണെങ്കിൽ ഇപ്പം ഏഹ് എല്ലാത്തരം ഈ പൊടികളൊക്കെ ഉണ്ടല്ലേ? ഈ ബനാന പൗഡറും, അതുപോലെ ഈ രാഗി ഈ സാധനങ്ങളൊക്കെ എല്ലാവർക്കും എപ്പോഴും അവൈലബിൾ ആവുന്ന സാധനങ്ങളല്ലേ. എല്ലാവർക്കും എപ്പോഴും അത് ഒണക്കി പൊടിച്ച് എടുക്ക അതൊക്കെ ബുദ്ധിമുട്ടല്ലേ? ആ ഒരു സമയം ആ ആ അപ്പ ഈ അപ്പൊ നമ്മള് നമ്മ നമ്മളെ പോലെയുള്ളവര് ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് വ അത് അത്രയും എളുപ്പൊക്കെയില്ലേ ചെയ്യുന്ന എല്ലാവർക്കും ഒക്കെ കൊച്ചുങ്ങളുള്ളവർക്ക് അത്രയും പൊടി ഇപ്പൊ ഏത്തക്ക പൊടിയൊക്കെ ആണെങ്കിൽ നമ്മള ഏത്തക്ക അരിഞ്ഞ് ഉണക്കി വെയിലൊക്കെ വേണം ഉണക്കി എടുത്ത് അതൊക്കെന്ന് വെച്ചാൽ നല്ല പണിയുള്ള കാര്യം അ നമ്മള് പൗഡേഴ്സ ആയിട്ടൊക്കെ അത് വിൽക്കുമ്പോഴത്തേക്കും അത് വാങ്ങിക്കുന്നവർക്ക് അത്രയും എളുപ്പമായിരിക്കും
അതെ അതെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബനാന മാത്രല്ല ശർക്കര വരട്ടിയുണ്ട് മുറു ക്ക് അച്ചപ്പം കുഴലപ്പം അങ്ങനത്തെ ഒക്കെ പ്രോഡക്ട്സും നോക്കാം പിന്നെ മെയിന് ആയിട്ട് വേറൊരു കാര്യമാണ് നമ്മുടെ മസാല പൊടികളുണ്ടല്ലോ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞ പൊടി ഗരം മസാല സാമ്പാർ പൊടി രസപ്പൊടി അങ്ങനെ അങ്ങനെ ഒരുപാട് പൊടികളൊക്കെ ണ്ടല്ലോ അതും നമുക്ക് നോക്കാം ആ പിന്നെ ഫുഡിന്റെ കാര്യം ബേബി ഫുഡിന്റെ കാര്യം പറഞ്ഞന്ന് വെച്ചാല് നമ്മുടെ റാഗിയുടെ മിക്സ് പിന്നെ മൾട്ടി ഗ്രെയിൻ ഹെത്ത് മിക്സ് അതൊക്കെ കൂടുതലായിട്ടും വിറ്റുപോന്ന സംഭവമാണ് പിന്നെ ഈ ഹെൽത്ത് തീ നമ്മുടെ സ്വീറ്റ്സ് ഉണ്ടല്ലോ റാഗി വെച്ചിട്ട് ലഡു ഈന്തപ്പഴ ലഡു മില്ലറ്റ് കുക്കീസ് അങ്ങനെയൊക്കെ കുറേ അങ്ങനത്തും നമുക്ക് നോക്കാം പിന്നന്ന് വെച്ചാല് നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് ആയിരിക്കണം അതേപോലെ തന്നെ ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന രീതിൽ നമ്മള് നല്ല രീതി വൃത്തിയായിട്ട് പാക്ക് ചെയ്യണം പിന്നെ ബ്രാൻഡിന്റെ പേരെല്ലാം പെട്ടെന്നല്ല ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ പേര് ലോഗോ പിന്നെ നമ്മൾ മെയിനായിട്ട് വാട്സാപ്പ് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് തുടങ്ങി നമുക്ക്തിന് വേണ്ടി ഒരു പേജ് ക്രിയേറ്റ് ചെയ്യണം നമുക്ക് ആ രീതിയിൽ നോക്കാലോ അതേപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും നമ്മുടെ നെയബേഴ്സിനുംൊക്കെ ആദ്യം കുറച്ച് കുറച്ച് സാമ്പിളുകൾ നൽകിയിട്ടും അവരുടെ റിവ്യൂസ് എല്ലാം നമ്മൾ ഫസ് റ്റ് കളക്ട് ചെയ്യണം അങ്ങനെയൊക്കെ കുറെ സ്റ്റെപ്പുകളുണ്ട് അപ്പൊ അതിനെല്ലാം വിശദമായിട്ട് നമുക്ക് പിന്നെ പറയാമെങ്കിൽ ശരി എന്നാൽ
ആഹ് ശരിയതാണ്